ഹ എന്താടി, ഞാൻ ഇപ്പോൾ അപ്പൂപ്പന്റയ് അങ്ങ് ആ.
വന്നില്ലിയോ ഇതുവരെ?
ഇല്ല ഒരാഴ്ച എന്നല്ലേ ഞാൻ - പറഞ്ഞത്, പക്ഷെ അത് കുറച്ചു കൂടി നീട്ടി.
ഒരാഴ്ച കഴിഞ്ഞ് അതാ, ഞാൻ വീട്ടിൽ വന്നത്. പറഞ്ഞ വിളിച്ച
ഇല്ല കുറച്ചൂടെ കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു
അവിടെ ഇന്നപ്പൊ ഞാൻ പറഞ്ഞ ജൈവം വൈവിധ്യം ഒക്കെ
നീ ഇത് വിടത്തില്ലേ ജൈവമായിൈ വി ഒന്നും
പിന്നെ എന്താ നീ ഒരാഴ്ചന്നല്ലേ എന്ന് പറഞ്ഞ ഞാൻ ഒരാഴ്ച കഴിഞ് ഞാൻ വിചാരിച്ച് നിന്നെ വെറുതെ ഡിറ്റർബ് ചെയ്യണത വേ ഞാൻ വിളിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പകാണാ ദാ വീണ്ടും അവിടെത്തന്നെ നിക്കുന്ന്
എടെ ഞാനാന്ന തീരുമാനിക്കുന്ന ഇവിടെള്ളവര് തീരുമാനിക്കും ഞങ്ങൾ അനുസരിക്കും മാവി ഒരാഴ്ചേന്ന പറഞ്ഞെ
വെറുതെ വീട്ട കയറി്യാ വിത്ത് വല്ല മുളക്കന്ന്ണക്കേ മുള വരും മുള അല്ല വരാതെ ഇരിക്കാൻ വിളിച്ചു ഞൻ വെറുത വീട്ടിനകത്ത് കയറിയിരുന്ന് കഴിഞ്ഞാലേ
അ ആരാ വെറുതെ വീട്ടിൽ കയറിയിരിക്ക ഇന്ന ഞാന അപ്പപ്പ എറെ കൂടെ എല്ലായിടവും പോയി അപ്പപ്പൊ എന്റെ കൂടെ കൃഷി ഓഫീസി പോയി ഉത്സവത്തിന് പോയി ആഹ ഉത്സവം കഴിഞ്ഞു ഉ നല്ലതായിരുന്നു
ഉം അവിടെ ഇതൊക്കെ ഫ്ലോട്ട്ൊക്കെ ഉണ്ടോ
നമ്മുടെ അത്രയൊന്നും വലിയതായിട്ടില്ല ഒരു ഗ്രാമപ്രദേശം അല്ലേ ആഏ അവിടെ മറ്റേ ഈ വേലൊക്കെയാ ഉത്സവത്തിന് വേലെന്നാ പറുന്നത് ആ അമ്പലത്തിലെ കുറച്ച് പൂജകളും പിന്നെ അവിടെത്തന്നെ വെള പ്പന്നെയൊക്കെയുള്ള ഇഴുന്നള്ളത്തും അങ്ങനെയുള്ള പരിപാടികളാണ്
ആഹഹ നിങ്ങൾ എല്ലാ വർഷവും ഉത്സവത്തിനന് പോവോ
ഉം ഓൺ
ആഹ
ആ നിനക്ക എന്തൊക്കെയുണ്ട് വിശേഷം
ഓഞാൻിങ്ങനക്ക ഇുന്ന എങ്കിതിനന്നെ വിിക്ക പിക്കാൻയ്യാന്ന വല്ലതെ ഞാൻെ ഒരാഴ്ച കറ പിെന്നി ഒരാഴ്ച കഴിഞ്ഞഞ് ഞാ വിളിച്ചത അര കണക്കി അടെട പോവാ
ഞാനും ഞാൻ ആ പറയാ മറ നോയി വന്നില്ല നീ വിളിച്ചില്ലല്ലോ പിന്നെ
നീ അഞ്ഞില്ലേ ഫോൺ പോലും എടുക്കാൻ തോന്നുന്നല്ല അവിടെ ഇന്നരി പിന്നെ വിളിക്കാനും
ഉ അങ്ങനെ ഞങ്ങ നി വരണംനെ വിചാരി ാടി അപ്പൊ അച്ഛും പറഞ്ഞഞ് ഇവിടെ നിന്നോളൻ പറഞ്ഞു പിന്നെ മതിന്ന് പറഞ്ഞു അച്ഛനിങ്ങും.....
വന്നായിരുന്നോ വന്നായിരുന്നോച്ച ഇങ്ങ് തിരിച്ച് നിങ്ങളെ അന്നേരം ആണെങ്കി ഒറ്റക്കായിരുന്നോ അവിടെ കിടക്കുന്നേ ആഹ് അന്നേരം എന്തായാലും അപ്പുപ്പന്റെ കൂടെ കുറെ അടിച്ച് പൊളിച്ച് എല്ലാം
ആഹ് ആഹ്
ആഹ എന്തായാലും അപ്പൂപ്പന്റെ കൊറെ പൈസ തീർത്ത് കാണുമായിരിക്കും മോള് അല്ല നീ എന്തായാലും നിന്റെ കൈയിന്ന്‌ പത്ത് പൈസ ഇറക്കത്തില്ലല്ലോ
അപ്പൂപ്പന് അത്യാവശ്യമോക്കെ വാങ്ങിച്ച തന്ന് എന്നാലും ഞാ.... മായിട്ടൊന്നുമില്ല മ് മ്
കൃഷി ഓഫീസിൽ പോയിപ്പോ എന്തോ
ചേന വിത്ത് വാങ്ങിച്ചന്ന്
നിനക്കോ
അല്ലനെ എനിക്ക്വിടെ പിന്നെ ദോ വങ്ങ ചേരായിരുന്നു പിെ അപ്പപ്പ പോയത അപ്പൂപ്പന്റെ ഉ പുതിയ വിത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാഴത്തൈ്യയും പിന്നെ ചേമ്പ് ചേന പിന്നെ പയറിൻ്റെയൊക്കെ ഇ മറ്റേ ക്ലോസ് ചെയ്ത വിത്തുകളൊക്കെെലെ ആ കുഞ്ഞ പ്രായത്തില് തെങ്ങൊക്കെ പത്ത് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങും തെങ്ങും ആ അവിടെ ഇപ്പൊ ഞങ്ങക്ക് കിട്ടിയത് പത്തു വർഷം കൊണ്ട വന്നതാ പിന്നെ രണ്ട മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ തൈയ്യ്
ആ അതൊക്കെ നല്ല പ്ലാവ്ഒക്കെ കിട്ടും
ആ ഗ അതൊക്കെ വായിക്കാ പോയി അപ്പപ്പം മരുന്നൂന്ന് വർഷപ്പം ഞാന ഇവിടെ കൂടെ പോയി
എന്തോ കഴിക്കാൻ മേടിച്ചന്നെന്നാ പിച്ചത്
അവിടെ നമ്മുടെ കണക്കന്ന് അങ്ങനെ വാങ്ങി സ്ഥലങ്ങളില്ലല്ലോടി
അങ്ങനല്ല ഗ്രാമപ്രദേശം അവിടെ മൊത്ത പൊരുപ്പ് സാധനം. ങ്ങളൊക്കെ ആയിട്ടല്ലോ കൂടുതല്
വീട്ടിൽ തന്നെ ഉണ്ടാക്കൂടി ഇതെല്ലാം
ആ ആ
അമ്മുമ്മ തന്നെ കുറയൊക്കെ ഉണ്ടാക്കിത്തരും
ചക്ക വറ്റലോന്നും ഉണ്ടാക്കതില്ലേ ചക്കയുടെ സീസണല്ലേ ഇപ്പ
ഇനി പോകുമ്പോൾ ഉണ്ടാക്കി തന്ന് വിടന്നു പറ
അതെല്ലാം തിന്ന് തീർത്ത് അനിയത്തി എന്ദ് പറയുന്നു
ആഹ് അവക്ക് കൊഴപ്പല്ല, അവ സുഖാ യിട്ടിരിക്കുന്നു
ഉഉം അവള് പാടത്ത് യോട്ന്ന് മതിക്കുവാണോ
ഓ അവള് ഇവടെ കൊറെ ഫോണ് തന്നെ നോക്കി ഫോണൊക്കെ ഉപയോഗിച്ചോണ്ടിരിക്ക
ആ അവിടൊക്കെ ഇറങ്ങി ചുമ്മാ നടന്നു കൂടായോ വെയിലക്കെ
നമ്മുടെ കണക്കൊന്നും അല്ല ഭയങ്കര വെയിലുണ്ട് ആഹ അതരെ പോവും.
ഉം
പിന്നേ ഇവിടെ ഈ പുഴയൊക്കെയുണ്ട് അവിടെ പോയി തുണിയൊക്കെ കഴികും കുളിക്കും
രസവ
ഉം രസ ഇവിടന്നങ്ങോട്ട് വരാൻ മനസ്സും വരുന്നില്ല പിന്നതോണ്ട് അഛന്റെ കൈയ്യും കാലും പിട് സമ്മയ്പ്പിച്ചിട്ടിന്നെ പോവാന്ന്
ആഹ
ക്ക് നിർത്തണ്ടല്ലോ ഇപ്പൊ ഇവിടാകുമ്പോ കൊഴപ്പോമില്ലല്ലോ
ഉം അമ്മ ജോലിയ ചെയാന്നോടെ
അല്ല അമ്മ ഇപ്പൊ കിട ജോലിയൊക്കെ കഴിഞ്ഞ് ആഹ സമയം കഴിഞ്ഞല്ലേ ഇന്ന് സാമ്പാർ. ചക്ക
ആഹ
ആ അങ്ങനെ കൊറ മമ്മേയുടെ സ്പെഷ്യൽ
അവടൊക്കെ ഇഷ്ടംപോലെ പ്ലാവുണ്ടല്ലേ
ആ അവിടെ ഇവര് നടുന്ന ഒന്നും അല്ല ഏട്ടോ പണ്ട് തൊട്ടേ ഉള്ളതാ പിന്നെ അതീന്ന് ആരെങ്കിലും തോം നടത്തിക്കൊണ്ട് പോകും അന്നും കാശിനല്ല ഫ്രീയായിട്ട് വരട്ടെ ഒരു കാ ഒരു പ്ലാവി തന്നെ ഇഷ്ടംപോലെ കാണും അതുപോലെ നാലഞ്ചെണ്ണം ഉണ്ട് ഉ ഓ അമ്മൂമ്മയ്ക്കൊന്നും അവർക്ക് വേണ്ടിയൊന്നും അവര് വെക്കത്തില്ല അവര് കഞ്ഞിയെങ്ങാണ്ട് ഉണ്ടാക്കി കുടിച്ചോണ്ടിരിക്കും
അവർക്കൊക്കെ അതാ നല്ലത് അയിന്റെ ദേ അവരിപ്പോഴും ആരോഗ്യവതിയായിട്ടൊക്കെ ഇരിക്
ഉ അവര് നാട്ടിലേ നമ്മുടെ അടുത്ത അവർക്ക് അവിടെ നിന്ന് മാറി ക്കാൻ പറ്റത്തില്ല
അല്ലെങ്കിലും കൃഷിയും കാര്യങ്ങളും കിടക്കുമ്പോ മാറി ക്കൻ ഒക്കത്തില്ലല്ലോ
അല്ല ഇപ്പൊ ഇനി ഒരാളെ നോക്കാൻ അവർക്ക് വിശ്വസ്തതമാരൊക്കെ ഉണ്ടെടി. അതല്ല അവർക്ക് നാട്ടില് ആ ഒരിത് നമ്മടെ സ്ഥലമായിട്ടങ്ങോട്ട് പൊരുത്തപ്പെടാ
ആ അവർക്ക് ചിലർക്ക് ഉണ്ട് സ്വന്തം വീട്ടിൽ കിടന്നെങ്കിലെ ഉറക്കം
ഉം അങ്ങനെയുള്ള അതുകൊണ്ടാണ് അങ്ങ് ഒന്ന് വന്ന് നിക്ക നിക്കത്തില്ല വീട്ടിൽ വന്ന് നിക്കത്തില്ല അതോട് ഞങ്ങളാ ആ എപ്പോഴും ഇങ്ങോട്ട്
ഓണത്തിനൊന്നും വരത്തില്ലയോ
ഓണത്തിന് ഞങ്ങളിങ് വരും ത്തെ ഉള്ളൂ അമ്മൂമ്മേ അവരന്ന് അങ്ങനെ വന്ന് നിക്ക് നിക്കത്തില്ല
ഉം എന്തായല് ഉള്ളരു വെക്കേശന്തായാലും ഉ നന്നായി ഈ വെറുതെഅടിച്ചുപൊളിച്ചു വെറതെ വെറുതെ ഒരോടൊത്തു പോയി പൈസ കളുന്നതിന് പേദം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽസ്നേഹെങ്കിലും ഉണ്ട്
ഉം പിന്നെ കൊറേ കൂട്ടുകാരൊക്കെുണ്ട് ഇവിടെ കുഞ്ഞിലേ തൊട്ടുള്ളെ
ആ അവരൊക്കെ അങ്ങ് വെക്കേഷന് പോയി എവിടെ
ഇല്ല പോയിട്ടൊക്കെ വന്നു അവര് ഈ നമ്മടെ കണക്കല്ലല്ലോ അവിടെത്തന്നെ നാട്ടി തന്നെ ബന്ധു മക്കളൊക്കെ അ അവിടെത്തന്നൊക്കെള്ളത ദൂരോട്ടൊന്നും ആരുംഇല്ല അല്ല അപ്പുറവും ഇപ്പറോം ഒക്കെയള്ള എന്നും കാണുന്നവരാ അവിടെ തന്നാടി അങ്ങന പോയി നി തൊ ഒന്നുമല്ല എന്ന് കാണുന്നവരാ പിന്നെ എന്തോ പോയി നിക്കാൻ ഉം നമ്മളൊക്കെ കൊറച്ചു പേരല്ലേള്ളൂ പുറത്തോട്ടൊക്കെ പോയിട്ടുള്ള
ആ നമ്മളൊക്കെയ പോയിക്കഴിഞ്ഞ തിരിച്ച് വരാത്ത കൂട്ടര്
നിക്കുവ നമ്മളൊരു ആവശ്യത്തിനൊക്കെ അല്ലെപോവു ഓണോഉത്സവവും അവരവിടെത്തന്നെ നിക്കു അല്ലേ അവിടുത്തെ സ്കൂളിൽ പഠിച്ചു അവിടെ ജോലി ചെയ്തു പിന്നെ ജോലിക്കെങാണോക്കെ ഗ്രാമത്തിന് പുറത്തു പോയാലും ഡെയിലി വരും അങ്ങനെ
അവിടെ നല്ല പ്രദേശ ക്ഷെ വെയിലുണ്ടല്ലയോ
ഉം വെയിലുണ്ട് എന്നാലും വൈകുന്നേരം ആവുമ്പോ അടിപൊളി ക്ലൈമ റ്റാ
ല്ലാലും അവിടെയൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട കുറവായിരിക്കും നമ്മുടെ ഇവിടത്തെ
വെയിലോ ഓ ആ വെയില് കു കുറവാണ്. എവിടെ നോക്കിയാലും അവിടെ കൂടുതലായിട്ട് നമ്മുക്ക് തോന്നും നിൽക്കുമ്പോഴേ പിന്നോട് താനത്ത അന്തരീക്ഷമാ
ആഹ അവിടെ എല്ലാം മരങ്ങളൊക്കെ ഇല്ലയോ പ്ലാവും ആ അതിന് ഇവിടെങ്ങ് ഇവിടെ നമ്മടെ നമ്മ ഇവിടുത്തെ കാര്യമെല്ലാം അറിയാതെ
ഉം ഉംപിന്നെ വീട്ടിലെ എല്ലാവർക്കും സുഖമാണോ
ആഹ എല്ലാരും ഒക്കെ ഇവിടെണ്ട്
ഉം ഉം
അങ്ങനെയൊക്കെ ചൂട് കാരണം ഞാൻ പറഞ്ഞ പ്രാന്ത് പിടിക്കുവാ പുറത്തോട്ട് ഇറങ്ങാൻ തോന്നത്തില്ല പെരക്കാത്ത് ഇരിക്കാൻ തോന്നത്തില്ല വെപ്രാളം കയറുവാ
അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ സ്വർഗം ആട്ടോ
ആ ആന്ന് പിന്നെ നമ്മുക്ക് രാത്രില്ല വെയിൽ താന്നിട്ട് ഇറങ്ങാൻ നോക്കുമ്പോ ഇരുട്ടും പിന്നെ എന്തോ പോയി കടകളിലൊക്കെ അടക്കുന്ന സമയവും പിന്നെ പോയിണ്ട് എന്തോ പ്രയോജനം
ഉം വെളിയിലിട്ടിറങ്ങിയാ എനിക്കും അറിയാവുന്ന കാര്യമല്ലേ പുള്ളി പോകുന്നുള്ളത്
ആഹ് ഒരു മാറ്റവും ഇല്ല എടക്കൂട ഇടയ്ക്ക കൂടെ പെയ്യ എന്നാലും അതിന്റെ ട്ടി ചൂടാ കിട്ടിയത് രാവിലെ മഴ മൊത്ത വൈകിട്ടല്ലേ അല്ലേലും രാത്രി അഹം മഴ കാരണം നമക്ക് രാത്രി അങ്ങോട്ട് ഇറങ്ങാൻതോന്നതില്ല തണുപ്പ് കാരണം വണ്ടീലൊന്നും യാത്ര
അല്ല ആ ഒരു തണുപ്പ കൊണ്ട് ഉറങ്ങാലോ അല്ലേ
രാവിലെ അതിന്റെ ആ മഴയുടെ ഇരട്ടി ശക്തമായ ചൂട്
ഉം ഉ അവിടെയും മഴ ഇവിടെ മഴയ ഒക്കെ ഉണ്ട്
ആഹ
എന്നാലും തണുപ്പുണ്ട് പക്ഷേല്ലേ സുഖമുള്ള തണുപ്പാ
ആഹ എന്തായാലും കൊള്ളാം അവിടൊക്കെ പണ്ടത്തെ ഓടിട്ട വീടുകളൊക്കെ
ആന്ന് തറവാട് വീട് പോലെ ആഹ് ഞങ്ങളന്ന് പറഞ് ഞാ അന്ന് പർ ഞ്ഞിലെ ഇത് കൊർച്ച് വല്യേ ജെമ്മി ഫാമിലിയാ പിന്നെ ബാക്കിയുള്ള വീടുകളക്കെ കുഞ്ഞു കുഞ്ഞു വീ വീടുകളാണെങ്കിലും ഓടിട്ട വീടുകളാ.
ആഹ് ന്നാല് അതേപോലെ അതൊക്കെ നില നിൽകുന്നല്ലോ ഇപ്പഴ് ഈ കാലത്തും.
ആഹ് അമ്മൂമ്മേം അപ്പൂപ്പനൊക്കെ ണ്ടായോണ്ടാ അല്ലെങ്കി ആരെങ്കിലും ഒക്കെ പിഴിച്ച് കളഞ്ഞെനേ
അവടോന്നും പുതുക്കി പണിയാൻ തമ്മയ്ക്കത്തില്ല അവർക്ക് വേക്കിതാവേണ്ടുന്നേ എല്ലാരും ചോറ് കഴിച്ചിട്ട് വിശ്രമം ആയോ? ആഹ് അമ്മുമ്മെ അപ്പൂപ്പനെക്കെ തെരക്കീന്ന് പർഞ്ഞേര് ട്ടൊ അമ്മയോടൂടെ പറേണെ ആഹ് ആഹ് ശെരി.
ഉം